ഹലോ?
കേൾക്കാമോ
ആഹ് കേക്കുന്നുണ്ട്
പത്ത് മിനിറ്റ ആയിട്ട് തന്നെയണോ വെച്ചത്
അറയൂല ആഹ് ആഹ്
നേരത്തെ പത്ത് മിനിറ്റ് ആഹ് ആഹ കരയോ എന്നും കരഞ്ഞോണ്ട പോന്നത് എന്നും നല്ല രീതിൽ കാരഞ്ഞോണ്ട പോകുന്ന പോകുന്നില്ല എന്നും പറഞ്ഞ പിന്നെ അവൻ ഈ കരയുന്നത് കൊണ്ടാ ഞനങ്ങു വിടുന്നത് കരയാതിരുന്നെങ്കിൽ പിടിച്ചു നിർത്തായിരുന്നു കരചിലും കൂടെ ആയി കഴിഞ്ഞ് വിട്ടാൽ പിന്നെ അതില് ശീലംആവും സ്കൂളിൽ പോകുമ്പോ അങ്ങ്
ആഹ് ആഹ് അതെ എന്താ പറയാ കരഞ്ഞാല് പോണ്ട ആവശ്യ ഇല്ല ന്നുള്ള ഒരു തോന്നൽ വരുഅവര്ക് അപ്പ പിന്നെത് എല്ലാ കാര്യത്തിലും പിന്നെ എങ്ങനെയാ
ആഹ് ഹസ്ബന്റ് ഇവിടെ ഉണ്ടോ?
ഇല്ല ഇല്ല
ഉം ഉം.
ഉം പിന്നെ വേറെന്താ വാപ്പി ഇമ്മി ഇളയിച്ചി എ അങ്ങനെ ഒരു കുട്ടി എന്താണ് പോവാനൊക്കെ ഉഷാറാണ് പക്ഷെ ഇങ്ങനെ ഭക്ഷണം കഴിക്കൂലേ അപ്പൊ പിന്നെ ന്റെ താത്ത ഇണ്ട് അവിടെ
ആഹ് ആഹ്
ഏഹ് ബാലവാടിൽ ഹെൽപ്പർ ആായിട്ട് അപ്പൊ അത് കാരണം കൊണ്ട് അധ് അവിടെ പോയാല് കൊറച്ചു നേരം അങ്ങനെ ഇരി രിക്കും പിന്നെ ഇപ്പൊ കുറെേ കുട്ടികളൊന്നും ഇല്ലല്ലോ ആകെ രണ്ടോ മൂന്നോ കുട്ടികളെ ഉണ്ടാവുള്ളു ബാലവാടികുടെ ഒക്കെ കുട്ടിയാള് കൊറവല്ലേ
ഉം ഉം
ഉം അപ്പൊ അങ്ങനെ കരഞ്ഞിട്ടൊന്നുല്ല ഏഹ് അങ്ങനെക്കെയുണ്ടാക്കും ഒരു പത്ത് പത്തരക്കെ ആകുമ്പോഴേ കൊണ്ടാക്ക ഒരു രണ്ടരക്ക ആകുമ്പോതിന്നു കൊണ്ട്രും ചെയ്യും.
ആണല്ലേ ഈ ഇളയച്ചിന്ന് പറഞ്ഞന്തുവാ
ഏഹ് ഹേ ഉ ഹസ്ബൻറിന്റെ അനിയന്റെ വൈഫ്
ആഹ് ആഹ് ചേട്ടന്റെ വൈഫിനെ എന്തോ പറയുന്ന
ഉം മൂത്തചി
അപ്പം നിന്നെ എന്തോ വിളിക്കുന്നവരൊക്കാ?
ആഹ് ആഹ് താതാണ് അല്ലെങ്കിൽ പേര് വിളിക്കും
താഴെയുള്ള ആൾക്കാർ താത്താന്ന് വിളിക്കും
ചേട്ടനപോഎന്തോ പറയും
നിങ്ങള് അവിടെ എന്തയ്യാ?
കാക്കൂന്ന്
അനിയനേ?
ആഹ് പേര് വിളിക്കും
ആഹ് നമ്മളെ ഇവിടെ ഏഹ് എന്തോ ഹസ്ബൻ്റിൻ്റെ ചേട്ടനെ മച്ചാ ആഹ് ഉം ചേ ഹസ്ബന്റെ ചേട്ടന്റെ വൈഫ് പിന്നെ ചേട്ടത്തി പിന്നെ ആ മ് ഹസ്ബൻ്റിന്റെ അനിയനൊ അനിയൻ അനിയത്തിയെ പിന്നെ പേരായിരിക്കും വിളിക്കുന്നത് അനിയത്തയൊന്നൊന്നും വിളിക്കത്തില്ല
ആഹ് ആഹ്
ഉം ഇതാ പെങ്ങ എന്താ ഹസ്ബൻ്റിൻ്റെ പെങ്ങളുണ്ടെങ്കിൽ മൂത്തതാണെങ്കി ഇത്താന്ന് വിളിക്കും ഇളയതാണങ്കിൽ പേരു വിളിക്കും
ആഹ് ആഹ്അയ് ശരി
ഉം
ആഹ്
പിന്നെ
ഇവിടന്ന് ഇങ്ങനെയൊക്കെയാണ് വിളിക്ക ഇങ്ങനെ ഓരോ ഭാഗത്തും ഏഹ് മാറ്റണ്ടെയ്
അതെ അതെ അതെ
ഓരോ ഭാഗത്തും മാറ്റണ്ട്ന്ന് പറയാ ഉം പിന്നെ എന്താ പിന്നെ ഒക്കെ നല്ല വിശേഷാണ് ഉച്ചക്ക് എന്താ ആഹ്
ഉച്ചക്ക് മീൻകറി പൊരിച്ച മീൻ പിന്നെ തോരൻ രസ സം ചോറ് അവിടെ എന്താ
ഇവിടെ അയന്നെ ചിക്കൻ കറിണ്ട് കുമ്പളങ്ങ കറി ഇണ്ട് ഇന്നലത്തെ വെച്ചതാ അപ്പൊ ഇനിയിപ്പോ അത് കഴിഞ്ഞി ട്ടയിനി വെക്കുള്ളൂ ഇന്ന് ഇന്നക്കിന് അത്ഇണ്ട് ഞങ്ങള് കുറച്ചാളല്ലേ ഉള്ളൂ രണ്ട് മൂന്ന് പേരും പിന്നെ കു കുട്ടികളല്ലേ ഉള്ളൂ പിന്നെ കയ്പ്പക്ക ഉപ്പേരി വെക്കണം ആഹ് കുമ്പളങ്ങ ഉം
ഉം ഉം
ഉം പി ഉപ്പേരി കൈപ്പക്ക വെച്ചിട്ടില്ല ഞാന് അടിച്ചോരേരുന്നു അപ്പൊ അടിച്ചാ രല് കഴിഞ്ഞിട്ട് കുട്ടേൾക്ക് ചോറെകെ ഹ് വ് ചായ കൊടുത്ത് അടിച്ചോരല് കഴിഞ്ഞിട്ട് ഉപ്പേരി വെക്കാച്ചെ ആഹ് കൊണ്ടുപോയ് അവന് ഞാന് അധികം കടിയാണ് ആക്കികൊടുക്ക രാവിലത്തെ കടിയാണ് ആക്കികൊട്ക്ക പിന്നെ ഒ ചോറ് കൊണ്ടോവും ഇങ്ങനെ എന്തെങ്കിലു ഒക്കെ കൂട്ടാന് ഉപ്പേരി ഉപ്പേരി ഒന്നുംഅങ്ങനെ വല്ലാണ്ടെ കഴി ഓല് ചിക്കൻ ഫ്രൈ ആക്കിയതൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെങ്കില് ഇഷ്ടാണ് അതുപോലെ മുട്ട നല്ല ഇഷ്ടാണ് മുട്ടാണെങ്കിൽ പിന്നെ കഴിക്കും കൊറച്ച് ചോറെ കൊണ്ടോകൊള്ളൂ കൊറച്ച് ചോറന്ന് പറഞ്ഞാല് ഏഹ് ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ ഏറ്റി കൊണ്ടുപോകാൻ എന്തിനാ കൊടുത്തുവിട്ന്ന് വെച്ചി ട്ട് കൊറച്ചൊന്നൊള്ളു ആക്കി കൊടുക്കയുള്ളൂ മുട്ട കൊണ്ട് ഇങ്ങനെ ഉപ്പേരി പോലെയോ അല്ലെ പിന്നെ തക്കാളി കൂട്ടാനില്ലേ കടു പൊട്ടിച്ചിട്ട് അങ്ങനെയോ പിന്നെ ഈ ചെറുപയറ് ആഹ് തക്കാളി ചമ്മന്തി തന്നെ ഉം കടുക് പൊട്ടിച്ചിട്ട് ത തക്കാളീ ഏ സ്ലോ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ല്ല കൊറച്ചിങ്ങനെ തിക്കായിട്ട് കിട്ടൂലെ നല്ലണം ഡ്രൈ ആക്കല്ല കൊറച്ച് സോ ഫ്റ്റ് പോലെ ആഹ് അങ്ങനെ തക്കാളി ചമ്മന്തി പോലെ അങ്ങനെ ഏഹ് ഇണ്ടാക്കി കൊടുക്കും ഇന്നാലും ചെലപ്പോ തിരിച്ച് കൊണ്ടരും ചോറ്.
ആഹാ അവിടത്തെ ആന്റിമാരും ടീച്ചേഴ്സും ഒന്നും വാരി കൊടുക്കൂലെ?
അല്ലെ നാലാം ക്ലാസ്സില് എത്തിയില്ലെ ചെറുപ്പത്തില് എൽ കെ ജി. യു കെ ജി യിലൊക്കെ വാരികൊടുക്കും. പക്ഷെ ആഹ് ആഹ്.
യൂ എന്തിന് കരയിത്താ.
അവന് അവന്റെ ടോയ്സിനെ ഞാൻ ഒരു എന്താ പറയാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്നൊരു നമ്മള് ഈ അഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്നൊരു കൊട്ട പോലെണ്ടാവില്ലേ അയില് ഇട്ട് വെക്കലാണ് അപ്പൊ എല്ലാം കൂടെ കൊട്ന്ന്
ഉം.
കൊട്ടും ഇവിടെ എന്നിട്ട് വെറുതെ വെലിച്ച് വാരി ഇട്ടിട്ട് പോവും. അപ്പൊ ഞാനത് കൊടുത്തില്ല ഞാൻ ഇവിടെ ച്ചൊരിട്ടപ്പഴേ വേം കൊടുത്തില്ലനി കരയ. ഹ കൊടുത്തു അല്ലാണ്ടവൻ പോവൂൽ ല്ലാതെ ഇങ്ങനെ പരത്തി ഇട്ടിട്ട് പോയോന്ന ഇരുന്ന് കളിക്കുവൊന്നും ഇല്ല. ഇത് കളിക്കയാണേൽ കുഴപ്പില്ല.
ഉം.
എന്നും പോണ്ട ബാലപാടീക്ക്.
ഇല്ല അവൻ ഈ ആഴ്ച വിട്ടില്ല അവന് ഇന്നാ എനിക്ക് ചെറിയ സുഖവില്ല അപ്പ തെകയയിച്ചപ്പോ പിന്നെ പോണ്ടന്ന് വെച്ചു.
ആഹ് ആഹ്.
ഉം.
പിന്നെ മീങ്കാരൻ വരെ പോണിണ്ട് റോട്ട് അപ്പൊ അവര് സൗണ്ട് ഉണ്ടാക്കണ പോലെ മീൻകാരൻ മീനും കൊണ്ട് പോണിണ്ട് റോട്ട് ട്ട് കൂടെ.
ഓ ഓഹ്.
ഉണ്ടാക്കൂല്ലേ അവര് പറയണ പോലെ അങ്ങനെ പയ്യ ഉം. ആഹ് അങ്ങനെ ക്ലിയറാവൊന്നുല്ല. പറയുന്നത് അങ്ങനെ ക്ലിയർ ആവണൊന്ന് ഒന്നരെ ഒന്നര കഴിഞ്ഞു.
ആഹ് ആഹ്.
അയ്ന് നല്ലോണ്ണം ക്ലിയർ ആവോന്നില്ല നമക്കിങ്ങനെ മനസ്സിലാവും. ഇന്നതാ പറയണ്ന്ന് ആ ടൂണ് കേട്ടിട്ട് മനസ്സിലാക്കണം.
മ് ഹസ്ബൻഡ് ഏത് സ്ഥലത്താ?
ദമാമില്.
ഉം ഉം ഉം ഹ്. പിന്നെ വേറ എന്താണ്ട് വിശേഷം? ഹലോ? ഹലോ. ഹലോ
ഹലോ